പ്പൊ
ആഹ് കേക്കാം. പറഞ്ഞൊ പറഞ്ഞൊ
അപ്പഴത്തേക്ക് എന്നാലും എ എത് ഒ ഇപ്പൊ ഒരു പേപ്പർ കട്ടിംങ്ങ്സ്ന്ന് പറയുമ്പോ എത്ര പ്ര എത്ര ദിവസെക്കെ ഇരുന്നാ ഇത് കറക്റ്റാവും?
പേപ്പറൊ? ഇത് നമ്മള് ഞാനി പ്പതൊരു ഒരു മാസം കൊണ്ടിട്ട് ഇതിന്റെ പൊറകെയാണ്. പല കാര്യങ്ങളും നമ്മള് മാറ്റി വെച്ചിട്ട് ഇതിന്റെ പൊറകെയാണ്. ചെയ്യുന്നത് എന്ന് പറയ്മ്പം ചെയ്യണംന്ന് പറയുമ്പോ ഒരുപാട് കണ്ട്പിടിക്കാൻണ്ട്. ഇതിപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നോണ്ട് എനിക്കത്രയും ഭാരൊണ്ട്. നമുക്ക് എന്തൊന്ന് ചില സമയം ദേഷ്യം സങ്കടൊക്കെ വരും ആരെങ്കിലും ഒന്ന് സഹായിച്ചെ ഒത്തിരി പേര് സഹായിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇത് തൊടങ്ങുന്നത്. പക്ഷെ സമയാവുമ്പം പലരും അങ്ങ് മാറിപ്പോകും. കാരണം അത്രയും ഭയങ്കര പണിയിണ്ടിതിലിരുന്നിങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടന്ന്. ഉം നമ്മള് ഇപ്പ പഠി എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആ സമയം പോലെയൊക്ക എടുക്കും. ഞാൻ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇരുന്നാണ് ഒറ്റ ഒരു പേജ് എഴുതുന്നത്. എഴുതുക മാത്രല്ല ഇനി വേണ്ടെ ഇനി ഇതിന് നമ്മള് നമ്മളെ എത്രത്തോളം നമ്മുടെ കഴിവ് അതില് കൊടുക്കാം പറ്റ അത്രത്തോളം കാരണം കളറെയ്യണം പിക്ചേഴ്സെല്ലാം കളറിയ്യണം പിന്നെ ഹെഡ്ലൈൻസെല്ലാം കളറിങ്ങില് കൊടുക്കണം പിന്നെ നമ്മുടെ ഐഡിയാസ് എങ്ങനെങ്കിലും നമ്മള് ചെയ്യാന്ന് ഉദ്ദേശിച്ചാ അതെല്ലാതില് കൊണ്ടുവരണം. അപ്പം മൊത്തത്തില് അതിനൊരു ചെ കറക്റ്റൊരു പത്രത്തിന്റെ അതായത് നമ്മള് കാണുന്നൊരു പത്ര ത്തിന്റൊരു ശൈലി വെരുത്തണം. അതാണതില് വേണ്ടത്. പിന്നെ മെയ്നായിട്ട അത്രത്ര റൂൾസൊക്കെ പറഞ്ഞിരിക്കും ലേഖനം വേണം, പത്രപരസ്യങ്ങള് വേണം, പ്രവർത്തനങ്ങള് വേണം, ഉം ഈ പേജ് വേണം അതൊക്കെ അവരതില് പറഞ്ഞിക്കും. അ തൊക്കെ നമ്മളതുപോലെ ചെയ്യണം. പിന്നെ കട്ടിങ്സൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം വേറൊരു പത്രത്തിലൊള്ള കട്ടിംങ്ങ്സ് വെട്ടി ഒട്ടിക്ക അങ്ങനെ പാടില്ല. കറക്റ്റ് നമ്മളത് വരയ്ക്കണം.
ഓഹ്, എന്താണോ അതിന് ആഹ് അല്ല ഇപ്പൊ നോക്കി വരക്ക അങ്ങനൊക്കെ പറ്റൊ?
ആഹ് നോക്കി വരയ്ക്കാൻ പ റ്റും പക്ഷെ
അഹ്
മനുഷ്യന്മാരേകെ മൊഖൊക്കെ വരയ്ക്ക അപ്പ അത്രേം ടലന്റുള്ള ആൾക്ക് മാത്രേ അത് വരയ്ക്കാൻ പറ്റൂ. എന്ത് സാനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഉം കാട്, മല എന്ത് സാനങ്ങള് പിന്നെന്തെങ്കിലും പൂവോ ഇങ്ങനെയൊക്കെ ക്കായും അങ്ങൻത്തെ സാനങ്ങളൊക്കെ നമുക്ക് വര യ്ക്കാൻ പറ്റും. പക്ഷെ മൊഖം വരയ്ക്കണെങ്കി അത്രയും ട്രെയിൻഡായിട്ടൊള്ള ആൾക്കല്ലെ അതും പോലെ പെർഫെക്റ്റായ്ട്ട് വരയ് ക്കാം പറ്റും. നമ്മളും വരക്കോയിരിക്കും പക്ഷെ നമ്മളെ മൂക്ക് ചെലപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെയൊക്കെ ആയിപ്പോവും. ഉം വരയ്ക്കുന്ന ആൾക്കേ പറ്റുള്ളൂ. അങ്ങനെ
ആയിപ്പോ അതെ അതെ
അത് വരെ നോക്കുമ്പ ആഹ് ഇത് വലിയ സീനില്ല ഉം ഏതാണ്ടായന്ന് പറഞ്ഞ
ഏതാണ്ടായി വരു
ഒറ്റൊരു ഷീറ്റ് ഇപ്പം ഞാൻ ചാർട്ടറിയാലോ നമ്മടെ ചാർട്ട് പേപ്പർ ചാർട്ട് പേപ്പറിന്റെ മൂന്ന് ചാർട്ടാണ് മൂന്നും ചാർട്ട് ആഹ് ഒരു ചാർട്ട് രണ്ടായിട്ട് മടക്കുമ്പ എത്ര ഭാഗംവരും നാല് ഭാഗം അതായത് നാല് പേജ് വരും ഉം പുറം അകം രണ്ടെണ്ണം അങ്ങനെ നാല് വെച്ച് നോക്കുമ്പോ പന്ത്രണ്ട് പേജുണ്ട് അതില് നാല് പേജ് മാത്രമേ എല്ലാ എഴുതി തീന്ന് ബാക്കിയെല്ലാം പകുതിക്ക് പകുതിക്ക് കുറച്ചൊക്കെ എഴുതിയതുണ്ട് പകുതിക്ക് കിടക്കുന്ന അപ്പൊ അടുത്താഴ്ച്ചക്കകം ഇത് കൊടുക്കേം വേണം അതാണ് ഞാൻ ഇങ്ങനെ പ്രശ്നായിട്ട് ഇരിക്കുന്നത് അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് പിന്നെ നമുക്ക് കിട്ടുന്ന ബെനിഫി റ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കഴിവ് വളർത്താം നമുക്ക് വരയ്ക്കാം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം ജ ഇങ്ങനെ പത്രം ചെയ് ട്ട്ണ്ട് പിന്നെ കഴിഞ്ഞ പ്രാശ്യം തേർഡ് കിട്ടി അയിന് മുന്നത്രാശ്യം തേർഡ് ഇത് വരെ തേർഡ് പൊസിഷനിൽ ഇങ്ങട് മോളോട്ട് പോയിട്ടില്ല ഇപ്രാശ്യം ഇനി എന്താവോന്ന് അറിഞ്ഞൂടാ ആവണെന്ന് ആഗ്രഹൊണ്ട് ആക്കണമെന്ന് ആഗ്രഹണ്ട് പക്ഷെ നമ്മളെക്കാളും ടാലന്റ് ആയിട്ട് ചെയ്യുന്നവരും കഴിവ് അതായത് ഒരുമിച്ച് നിന്ന് കോർഡിനേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഒരാള് മാത്രം വിചാരിച്ചന്ന് പറഞ്ഞിട്ട് കാര്യം നടക്കൂല്ല അന്ന് വെച്ചാൽ പലർക്കും പല ചിന്താഗതിയും കഴിവൾ കുറെ കൂട്ടത്തോട് ഇരിക്കുമ്പോൾ പല ഐഡിയാസ് നമുക്ക് ക്ക് വരും പലർക്ക് പല ഡിഫ്രണ്ട് ഐഡിയാസ്‌ വരും അത് കൊള്ളായിരിക്കും എന്ന് വെച്ചാ എഴുതാനും കേൾക്കാനും സംഭവങ്ങൾ അപ്പം അത് നമുക്ക് ഇതിലോട്ട് കൊണ്ടരാൻ പറ്റും ഞാ ഒറ്റക് എഴുത്തുമ്പോ എന്റൊരു ഐഡിയ മാത്രേ അതിൽ വരുള്ളൂ
അതിപ്പോ ഒറ്റക്ക് എഴുതിയാലുവേ ഒറ്റ ക്ക് ഒറ്റയ്ക്ക് എഴുതിനേക്കാൾ ഒരാളും കൂടെ കൂടുതൽ ഒരാളും കൂടെ കൂടുതൽ ണ്ടെങ്കിലേ നമുക്കൊരു ധൈര്യാണ് അത് എഴുതി തുടങ്ങാനും ഒരു ധൈര്യം അവര് ഒന്ന് ചെയ്ത് തന്നില്ലെങ്കിലും കൊഴപ്പില്ല അടുത്തൊന്ന് ഇരുന്നാ മതിയെന്ന് തോന്നും
ഒപ്പീനിയൻ ചോദിക്കാൻ ഒരാള് ഇണ്ടെങ്കി നമുക്കത് നല്ലതാണ് എന്ന് പറഞ്ഞാ ഇത് ഇവിടെ വ ന്നാ മതിയോ അല്ലങ്കി ഇത് ഇങ്ങനെ മതി യോ ആ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ പത്രം ഇങ്ങനെയാണോ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സജഷൻസ് ചോദിക്കാൻ പറ്റും സജഷൻ പറയുമ്പോഴാണ് നമുക്കതിലെ തെറ്റ് തിരുത്താൻ പറ്റുന്ന ച്ച അങ്ങനൊന്നും ആരു ഇല്ല ഞാൻ തന്നെ സജഷൻ ഞാൻ തന്ന ചെയ്യുന്നത് ഇല്ല ഞാൻ തന്നെ ഓൻ ഇൻ ആൾ ഇനിപ്പം ഇ ഇന്നും നാളെയും കൂടെ പറ്റ റ്റത്തൊള്ള് എഴുതാൻ ശനിയാഴ്ച്ച എനിക്ക് ഫുള്ള് തിരക്കും ശനിയാഴ്ച്ച കുറച്ച് വ വേറെ കാര്യങ്ങളുണ്ട് ആ എന്ന് വെച്ചാൽ കുറച്ച് എക്സാമിന് ഒരു എക്സാമിന് പോണം ആഹ് ആ നിനകൊണ്ടാ എക്സാം
ഇല്ല ഇല്ല ഇല്ല
എന്തെങ്കിലും എക്സാം
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല
കൊടുത്തില്ല അപ്പൊ എനിക്ക് എനിക്കൊന്നുംണ്ട് എനിക്കപ്പ അതിന് പോണം അതിന്റെ ഇടേൽ ഒരു ഒരു ഇന്റർവ്യൂന് പോണം അതിനാ ഇല്ല ഇതിന്റെ പുറകെ അല്ലേ അതെ ഇടയ്ക്ക് പഠിക്കും ഇടക്ക് പഠിക്കില്ല അങ്ങനെ പിന്നെ ഒരു ജോബിന്റെ ഇന്റർവ്യൂനിന്ന് വിളിച്ചു അപ്പൊ അത് ഇരുപതാം തീയതിയാണ് ഉം അപ്പൊ അത് നമ്മുടെ പഞ്ചായത്ത്ന്ന് വിളിച്ചതാ
അതെല്ലേ ആഹ് ആഹ്
അപ്പ അങ്ങനെ അവര് വിളിച്ചേ പിന്നെ വീട്ടിന്ന് പറഞ്ഞ് പോയി നോക്കന്ന് പറഞ്ഞ് ഇപ്പെ എന്റൊരു റിലേറ്റീവ് ആ ചേട്ട വേറൊരു പഞ്ചായത്താണ് എന്റെയല്ല വേറെ അവ ആളെ ഇതുപോലെ വിളിച്ച് അപ്പ ആളും പോന്നുണ്ട് എന്റെ വീട്ടിന്റെ അടു ത്താണ് പക്ഷെ ഇപ്പ ഇവിടെ താമസിക്കന്നാണ് ആഹ് വേറെ പഞ്ചായത്താ അവ ആളേം വിളിച്ച് പക്ഷേ ഏഹ് ആഹ് ഞാൻ ചിന്തിക്കുന്നതാ ആ ചേന്റെകുടെ പോണോ അതോ ഞാൻ ഒറ്റക്ക് പോണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു
ആഹ് ആഹ് രണ്ടും ഒരടത്താണെങ്കിൽ
ആഹ്
ആഹ് ഒര്മിച്ച് പോണേ അല്ലേ നല്ലത്
ഓഹ് നല്ലത് പശെ ഞാന് ഇത് വരെ അങ്ങനെ പോയിട്ടില്ലാ അത് കൊണ്ട് ഒള്ള ഒര് ഇത് ആഹ് അങ്ങനെ കേറി പോവൂല്ലാ അപ്പഴത്തേക്കും പോണോ വേണ്ടേ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നു ഉം ഇനി ഇപ്പം ടെൻഷൻ തന്ന അത് കയിഞ്ഞാ പിന്നെ അത് കയിമ്പോ എന്തായാലും ഉച്ചയ്ക്ക് ഉന്നേ അവടെ പോണം എക്സാമിന് എക്സാം കയിമ്പോ മൂന്നരാ ആവും വന്നേ ഉടനെ ട്യൂഷാൻ എട്ക്കണം അത് കയിഞ്ഞ് ഇതിന്റെ പണികള് ചെയ്യാണം അപ്പം ഫുള്ള് തെരക്ക അന്നത്തെ ദിവസം ആഹ് ഓഹ് അന്നത്തെ ദിവസം പിന്നെ അങ്ങ് നോക്കെ വേണ്ടാ എന്നെ ഇവടെ ഒന്നും കിട്ടൂല്ലാ
പിന്നെ വെള്ക്കണം എന്നേ ഒള്ളൂ അപ്പഴേ തൊടങ്ങും അല്ലേ പരിപാടി
ഓഹ് ഞാൻ നേരം വെള്ക്ക്ന്നത് കാണുന്നു പെട്ടെന്ന് അത് അങ്ങ് വൈക്ട്ടാവുന്നു ഇതാണ് എന്റെ അവസ്ഥ ഒറ്റാ ഒര് ഇര് പ്പ് ഇര്ന്നിട്ട് എഴുതി അങ്ങ് തീർക്കുന്നു രാത്രി പന്ത്രണ്ടാര ഒരു മണി വെരെക്കേ ഇര്ന്ന് എഴുതും അതായത് തീർത്ത് കൊടുത്താലേ ആ വാരയ്ക്കുന്ന ആൾക്ക് വരയ്ക്കാൻ പറ്റോള്ളൂ അങ്ങനത്തെ ഒര് പ്രശ്നോണ്ട് അപ്പഴത്തേക്ക് എനി ക്ക് അന്നെ പിന്നെ തലയ്ക്ക് വട്ടാവും കാരണം ഫോട്ടോസ് ഞാൻ തന്നെ കണ്ട് പിടിച്ച് കൊടുക്കണം അയിന്റെ എടെല് ഫോട്ടേ താ പ്പം പോണം കണ്ടാന്റ് തപ്പാൻ പോണം അപ്പത്തേക്ക് പിന്നെ ഫ്രണ്ട്സ് കോളേജിലെ ഫ്രണ്ട്സേക്കെ ഹെൽപ് ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പോണ് സംഭവം അവർ ടെ പരിപാടിയല്ലേ എന്റെ പ പള്ളിടെ ഇതിലോള്ള ഒര് പരിപാടിയാ പശെ ഞാന് അവരെ ഹെൽപ് ഒക്കെ വിളിച്ച് എല്ലാരേം ഉൾപ്പെടുത്തി ഇപ്പം ഞാൻ ഞാ അവർ ഞാൻ ഇപ്പ അവര് ഞാനും കൂടെയാണ് ചെയ്യുന്നത് ഉം ചെയ്യേണ്ടവരാ അല്ലേ ചെ ഞാൻ വേറെ ആൾക്കാരെ വിളിച്ച് ചെയ്തു പൊറ
അപ്പൊ ഇത് ചെയ്യാന്ന് പറ പറഞ്ഞാ ആൾക്കാര്
അവരാരും ഇതിലൊന്നും ഇൻവൊ ആഹ് അവര് ആഹ് പശേ അവര് ലാസ്റ്റ് ആമ്പോ വന്നിട്ട് പറയും ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തേന്ന് അപ്പാഴ് അപ്പഴാണ് നമ്മ്ക്ക് സത്യം പറഞ്ഞാ സങ്കടോം വേഷാമോം വെരാണേ നമ്മളാ ലിസ്റ്റില് പോലും കാണുല്ലാ ആ ലിസ്റ്റില് പോലും കാണൂല്ലാ അതൊര് അവസ് തെന്ന് ഇത്രം കഷ്ടപ്പെട്ട് ഇത്രം മണിക്കൂറ് എന്റെ ആഹ് എന്റെ എത്ര മണിക്കൂറ് ഇതിന് വേണ്ടി വേസ്റ്റ് ചെയ്ത് ഞാൻ കളയ്ന്നോണ്ട് അപ്പഴത്തേക്കും പയങ്കര ഡെസ്‌ ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ആണ് കയിഞ്ഞ വർഷോം ഇതേ സംഭവം ഇതേപോലെ നടന്നിട്ട് ഒണ്ട് അപ്പയ്ത്തേക്കും എന്താണ് അവരെ റിയാക്ഷൻ എന്ന് നമ്മക്ക് അറിയാലോ
ആഹ് ആഹ് എന്നാലും ആരും എന്നാലും ഇത് നീമ ഇ നീ മാത്രണ് ഇത് ചെയ്യണേന്ന് അറിയാന്ന ആരും ഇല്ലേ
എല്ലാർക്കും അറിയാം എല്ലാവര് അവര് പറഞ്ഞിട്ടാണ് ചെയ്യ്ന്നെ ഞാൻ അവരോട് ചോയിച്ചു വേണ്ടാന്ന് വെച്ചാലോന്ന് എന്നിട്ടും ചെയ് ചെയ്യന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാർക്കും അറിയാം എന്നിട്ട് ഒര് വാക്ക് പോലും വിള് ചോയിട്ടില്ല എന്തായി ചോച്ചി ഇനി ശനിയാഴ്ച വെയ്ക്കാൻ പറയും ശനി ച്ച വെയ്ക്കാൻ പറയ്മ്പോ ഞാൻ എന്റെ പണി നോക്കിപ്പോകും എനിക്ക് പിന്നെ കാര്യങ്ങള് ഇല്ല്യേ അവരെ സമയത്തിന് നമ്മള് വെച് നമ്മടെ സമയത്തിന് അവര് വെക്കൂല്ല അവരെ സമയത്ത് നമ്മള് വെക്ക്യണെ എന്തിന് അയിൻ്റെ ആവിശ ഇല്ല അവർക്ക് വേണെങ്കി സ് ഞാന് ഇത് എഴുതും പടം എല്ലാം വരച്ച് അങ്ങ് കൊണ്ട് കൊടുക്കും, ബാക്കി അവര് വേണാങ്കി ചെയ്യട്ട് അത ക്കേ അവർടെ ഡ്യൂട്ടി ഞാൻ അതില് ഉൾപ്പെടൂല്ലല്ലോ? നമ്മള് ചെയ്യേണ്ടാ മാക്സിമം നമ്മള് ചെയ്ത് കൊടുത്ത് ആഹ്
ന്നാലും ഇ ഇനി ഇങ്ങനെ ഒര് ഇത് വെരല്ല് ചെയ്യുന്നങ്കി എല്ലാരുടെ ഒരുമിച്ച് ചെയ്യണം ലാസ്റ്റ് ക്രെഡിറ്റ് വാ വാങ്ങിക്കാൻ വേണ്ടി മാ ത്രം അത്ര നേരം ചെയ്തവര് ഒന്നും അല്ലാതൊ ആയി പോവുലെ
അതാണ് പ്രശ്നം കഴിഞ്ഞ വർഷം ഇതേ പൊലെ ചെയ്തിട്ട് അവര് ക്രെഡിറ്റ് വാങ്ങാൻ വ ന്നാ അവര് പ്രൈസ് വാങ്ങാൻ കെറി എന്നെ ഒര് വിളിച്ചാ പോലും ഇല്ല ഞാൻ പിന്നെ ഒന്നും മിണ്ടില്ലാ ഇങ്ങനെ പിടിച്ചിരുന്ന്, കാരണം നമ്മക്ക് എന്ത് വിളിച്ചാലും നമ്മക്ക് പ്രശ്നമൊന്നും ഇല്ല. നമ്മ ദൈവത്തിന് അറിയാല്ലോ നമ്മള് ചെയ്തത് എന്താ ആണെന്ന്
അതെയതെ
ഓഹ് അവരവര് ആ അതവരവരെ ഇഷ്ടാണ്.
ഇതിപ്പോ നീ അങ്ങനെ ചെയ്തേലും നിനക്ക് നിന്റെ സ്കില്ലും കൂടെ ഇമ്പ്രൂചെയ്യാപ
ആഹ്, കൊറെ ബെനിഫിറ്റെനിക്ക് കിട്ടി അത് വേറെ കാര്യാണ്. പല പല കാര്യങ്ങള റിയാനും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ, നമുക്ക് നമ്മളിവിടെയിപ്പം എന്താ പറയേ? നമുക്ക് അവസരങ്ങള് കിട്ടുമ്പോഴേ, നമുക്കത് ചെയ്യാൻ പറ്റൊള്ളൂ.
ചെയ്യാൻ പറ്റും, അതെ അതെ
നമുക്കിങ്ങനെയൊരു കഴിവ്ണ്ടെന്ന് പണ്ട് എല്ലെങ്കി, നമുക്ക് കൊറച്ച് കാലം കഴിയുമ്പോ മ്മളെ കൂടെയു ള്ളവരട്ത്ത് നമുക്ക് പറയാല്ലോ! ഞാനും പണ്ടിതുപോലെ ചെയ്തിരുന്നു അല്ലെങ്കി നമ്മള് ആ നമ്മളെ താഴേന്ന്
ഇതിന്റെ ആവശ്യം വരും.
ഓ! അന്ന് താഴേന്ന് വന്ന പിള്ളേർക്ക് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഇത് ഇങ്ങനെയൊ രു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടാ എത്രയോ പ്രാവശ്യം ചെയ്ത്ട്ടുണ്ട ന്നൊക്കെ-
ആ ആ അതെയതെ.
അനെ അവർക്ക് വേണ്ടി ഹെൽപ് ചെയ്തൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരിതുണ്ടാവും.
നമ്മളിന്നിപ്പത് നമ്മളി ഇപ്പോ ഇന്നിപ്പൊരു എഫോർട്ടിട്ട് ചെയ്യ്ണ കാര്യം നാളെപ്പഴങ്കി നമു ക്കതുപകാരപ്പെടും, നമുക്ക് ഒരാക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും ആ
റിസൽ റ്റ് നമ്മക്ക്‌ കിട്ടണം. അത് നമ്മളിപ്പോ സ്കൂളിലായിരുന്നാലും, കോളജ് എവിടായിരുന്നാലും, പഠിക്ക്മ്പൊ അങ്ങനാണല്ലോ ഒരു വർഷം നമ്മളിടുന്ന എഫർട്ട് അല്ലാ ആറു മാസം നമ്മളിടുന്ന എഫർട്ടാണ്- നമുക്കെന്തെയ്യുന്നത്? അതിന്റെ അവസാനം നമുക്ക് റിസൾട്ടിലൂടെ കിട്ടുന്ന അയ്ന്റൊരു ഔട്ട്പുട്ട് നമുക്കിട്ടുന്നു. അത്പ്പോ എന്ത് കാര്യം ചെയ്താലും അങ്ങനേണ്, ഇപ്പൊ ഈ കലാ മത്സരങ്ങക്ക് പോവുല്ലേ! സ്കൂൾകല അതിനൊക്കെ പോകുന്നവരും അങ്ങനെയാണ്, എത്രയോ വർഷം അവർ എത്രയോ മാസങ്ങൾ- ക്ക്‌ മുന്നേ, അവര് പ്രാക്ടീസ് തൊടങ്ങും ഇതിന് വേണ്ടിട്ട് അപ്പൊ ആ എഫേർട്ടാണവര് ആ സ്റ്റേറ്റ്ലെവല് വരെ എത്തി നിക്ക്‌ന്നത്. അഹ്‌ ഭയങ്കരൊര് ഇതാണ് ഉം നല്ല പൈസ്യാവും, ഡ്രെസ്സ് മേക്കപ്പ്- അവര് ചെയ്യുന്ന ഇതിന്റെ എല്ലാ കൊ എല്ലാ സംഭവം കൂടെ യാത്ര ചെലവ്- എല്ലാംകൂടെ, കാരണം ഒരു വ്യക്തിക്ക് കല ന്നില്ലേ ഒരു വ ആ ഒരു വ്യക്തിക്ക്- കല പഠിച്ചത്കൊണ്ട് കാര്യല്ല. ആ വ്യക്തിയുടെ കുടുംബവും എല്ലാരും ഒരുമിച്ച് നിന്നാലേ, ആ വ്യക്തി അവിടെയെത്തൊള്ളൂ കാരണം വീട്ടിന്ന് പൈസ കൊടുത്താലല്ലേ, ഈ സംഭവങ്ങൾക്കെല്ലാം ചെയ്യാനും ചേരാനൊക്കെ പ റ്റൊള്ളൂ, അപ്പൊ ആ വ്യക്തിയുടെ മാത്ര എഫേട്ടെന്ന് നമുക്ക് പറയാൻ പ
പറയാൻ പറ്റൂല, അതെയതെ അ അ ഇതിനൊക്കെ- ആ ഇതിനൊക്കെ ആദ്യം വേണ്ടത്, നമ്മുടെ വീട്ടുകാരുടെ കൂടെ സപ്പോട്ടാണ്.
ആഹ് ന്നാ അ ത്ണ്ടെങ്കിലേ കാര്യം നടക്കൊള്ളൂ, അവര് നമുക്ക് പൈസ തന്നാലല്ലേ, നമുക്ക് പോവാൻ പറ്റൊള്ളൂ. അല്ലാതെ നമുക്ക് പറ്റൂല, അങ്ങൻത്തൊരു പ്രശ്നണ്ട്. പക്ഷെ ഇതൊക്കെ വാർ